ആഹ്
കേൾക്ക്ണില്ലേ?
ഓ കേൾക്കുന്ന്ണ്ട്. എന്തെല്ലാം വിശേ ഇല്ല ആഹ് പണിയെല്ലം കഴിഞ്ഞ്
ഉം കുള്യൊക്കെ കഴിഞ്ഞോ
ഓഹ് കുള്യൊക്കെ കഴിഞ്ഞു. മയണ്ടാ
ഇന്ന് മഴാ രാവിലെ പെയ്തായിരുന്നു ഇപ്പം മഴയൊന്നുല്ല
ആഹ് ഇവിടെപ്പള്ളെല്ലം നല്ല മഴയാ
ഓഹ് വെയിലുല്ല മഴയുല്ല.
ആഹ് ആഹ് വിടെപ്പ നല്ല മഴ പെയ്ത്. ഇപ്പോൾ ചെറുതായി ഇങ്ങനെ മഴ നിന്നിക്കില്ല.
ആഹ് പുളിയോണ്ടെക്കുന്നുണ്ടാവും ല്ലേ.
ആഹ് ആഹ് ഭക്ഷണയ്ച്ച ഇങ്ങളെ
ഭഷ്ണം കഴിച്ചില്ല ഇച്ചിരി കൂടെ കഴിയട്ടെ.
ആഹ് ഏട്ട്ല് ആാരൊക്കെള്ളെ?
വീട്ടില് ഞാനും ഹസ്ബൻറും എന്റെ ഉമ്മായും മോളും.
ഒരു മോളാള്ളേ?
ആഹ് ഒരു മോ.
ഏഹ് പഠിക്കുന്നാണോ?
ഇല്ലാന്നെ കൊച്ചാ രണ്ടര വയസ്സാവുന്നേ ഉള്ളു.
ഓ ചെറിയൊച്ച ആഹ് ആഹ്
ചെറുതാ.
ആഹ്. ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാ? ആഹ് ആഹ്.
ഗൾഫിൽ പോകുന്നില്ലന്ന് ഓടിച്ചാലും പോവില്ലന്ന പറയ്ണ്.
അതരു ഒരു നല്ല കാര്യല്ലേ. ആഹ് എപ്പഴാ ഞ്ഞി എട്ത്ത്ണ്ടാവല്ലാ.
ഞാന് ഏഹ് വല്ല വല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് ഞാനിങ്ങനെ പറയെ.
ഉംഹ്.
ഒന്ന് പോയിട്ട് കൊർച്ച് ഒരു ഒരു വർഷം രണ്ട് വർഷൊക്കെ നിന്നാലും ച്ചിരി ബുദ്ധിമുട്ടൊന്ന്. തീർന്നോളുംന്ന് പറയാ എന്നെ ഓടിച്ചാലും ഞാൻ പോവില്ല.
ശരിക്കും നമ്മക്ക് നാട്ടില് നല്ല ജോബ് ഉണ്ടെങ്കില് ഗൾഫ് പോകുന്നതിനെക്കാട്ടു നാട്ട.
പക്ഷെ നമുക്ക് നാട്ടില് ഗൾഫില് ഒരു മാസം നമുക്ക് കിട്ടുന്നത് നാട്ടിലും കിട്ടും. പക്ഷെ സംഭവം എന്താന്ന് വെച്ച. ച്ചാല് അവിടെ നമ്മളാ കിട്ടുന്ന ക്യാഷ് അതുപോലെ ഇങ്ങോട്ടയക്കും.
ആഹ്.
ഇവിടെ നമ്മള് കിട്ടുന്ന കേശ് ടൈലി. അത് ചെലവാക്കി പോവും അഹ് ആഹ് അതാണ് ഗൾഫ്. ഫും നാടും തമ്മിലുള്ള വ്യത്യാസം.
ഉംഹ്. ഇവിടെയാവുമ്പോ എന്ത റയാ നാ ഗൾഫിലാകുമ്പോൽക്കൊന്നും നോക്കാനില്ല ജോബ് റൂം റൂം ജോബ് ഇത് മാ.
ആഹ് അത് മാത്രേ ഉള്ളൂ. ഇനിയിപ്പം എന്തെങ്കിലും അവര് കഴിക്കാണെങ്കിലേ അവര് ചിന്തിക്കൂ.
ഉം ആഹ് അതെ ക്ഷെ നാട്ടിലാകുമ്പോ അങ്ങനെല്ലാലോ നാട്ടിലാമ്പോ ഫ്രണ്ട്സ് ഫാമിലി ഇങ്ങനെയാവുമ്പോ കൈമ പൈ.
എൻ എൻ ആഹ് ഇനിയിപ്പോ വൈകുന്നേരം വരുമ്പോഴും. വൈകുന്നേരം വരുംമ്പോ എന്തെങ്കിലും കണ്ടാ അതും വായി. ങ്ങിച്ചോണ്ട്‌വരും ഒരു കാര്യവുല്ലാത്ത സാധനാവും ന്നാലും അത് വാങ്ങിച്ചൊണ്ട് വരും. അഹ് അത്രയേ ഉള്ളൂ.
ഉം ഉംഹ്.
അല്ലെങ്കിൽ പിന്നെ നമ്മള് സേവിങ്സ് ചെയ്ത് പഠിക്കണം. അതും അറിയത്തില്ല.
ആഹ്.
ഇന്ന് കഴിഞ്ഞാ ഇന്ന് നാളെ കഴിഞ്ഞ നാളെ.
അത് അത് നമ്മക്ക് ഭയങ്കര രു എടങ്ങേറായിരിക്കും കാരണം അത്യാവശ്യ സമയ. ത്ത് കുടുങ്ങുന്ന സമയത്തൊക്കെ ചെലപ്പോ നമ്മക്ക് മറ്റുള്ളോലോട് കിട്ടീന്നരൂലല്ലോ. എല്ലാപ്പം ഒരുപോലെ ആവില്ലാല്ലോ. അത് നമ്മുടെ ഇവിടെ എല്ലാ അവസ്ഥ അതന്നെ.
എല്ലാരിം അവസ്ഥ അയന്നെ.
ഉം അന്നേര പോലെ ആദ്യം നോക്ക കട്ടിലും കൈ നോക്കി
അത് തന്നെ അന്റെ കഴുത്തില കാലിലൊക്കെ എന്തെങ്കിലും ഉണ്ടോന്നാവുന്നു
ആഹ് അദ്യം നോക്കാത അത് കൊടുക്കൂലന്ന് കണ്ട പിന്നെ അടിയായി വിടിയായി
തായിട്ട് നടക്കുന്നത് അതാ
ഉം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു എന്താണ് ഒരു വിസ നോക്കി ട്ട് പോയി നോക്ക് ന്നാല്
ആഹ്
അപ്പൊ ഇവിടെള്ള സാലറി തന്നെയാണ് കാര്യമായിട്ട് അവിടെയും കിട്ടുവ
ഉം എന്താ ജോബ് എന്നാ അവർക്ക് ആഹ് എങ്ങനെയല്ലോ
ലോങ് ആ ലോങ്ങ് ലോങ് ലോങ്ങ് വല്യ വണ്ടി
ആഹ് ആ ഓഹ അതെല്ലാം ഭയങ്കര എടങ്ങറല്ലല്ലേ പക്ഷെ ഗൾഫില് ഇങ്ങനെ വലിയ വണ്ടില്ലെല്ലാം നല്ല ശമ്പളം ഉണ്ട് എന്റെ ഒരു കാസിൻ മോ കസിന്റെ മോൻക്ക് അവിടുത്തെ എമ്പത്തയ്യായിരം നമ്മളെ നാട്ടിലെ എമ്പത്തഞ്ച് ഉറുപ്പ്യ ശമ്പളംണ്ട് പക്ഷെ വല്യ ലോറിയാ
ആഹ്
ടിപ്പർ പോൽത്തെ അതിന്റെ മാനേജ്മെന് മാനേജർ ആയിട്ട് കൊണ്ടടുക്ക എല്ലാ കാര്യങ്ങളും നോക്കി ആദ്യം ഡ്രൈവർ ആയിട്ടയ്നോ പിന്നെ ഓന അത്രയും വിശ്വാസ ഉള്ളതൊണ്ട് ഓലൈന്റെ ഒരു മാനേജർ ആ ക്കെ ആയി ഇതിന്റെ എല്ലാത്തിന്റെയും മേലിനൊക്കെ മാനേജർ ആക്കിയിട്ട് നിർത്തി എൺമ്പത്തഞ്ചു ടുത്തുള്ള ശമ്പളം ഉണ്ട്
അപ്പ എന്റെ അടുത്ത് ഇങ്ങനെ പറയും ആകെ ഒത്തിരി ജീവിതേ ഉള്ളൂ ഇന്ന് കഴിഞ്ഞല് നാളെ കാണാ ഇല്ല ആ സമയത്ത് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുക
സത്യം കാരണം ഗൾഫ് ഇന്നിപ്പോ നമ്മള് ഡെയിലി ഇങ്ങനെയാണ് ഗൾഫിൽ പോയി കഴിഞ്ഞാല് ഓൽക്ക് എന്തെങ്കിലും പനി വന്നോ എന്ത ഒരു അസുഖം നമ്മളൊന്ന അറുന്നില്ലാലോ ഓലട്ട അറിയിക്കുകേ ഇല്ല
ഇനി എവിടെരാള് നോക്കാനും ഉണ്ടാവുല എല്ലാരും അവ അവരര അവസ്ഥയായിട്ട് നടക്കുന്നവരല്ലേ
ആഹ് അെ നമ്മള ഇടെക്ക അങ്ങനെ തന്നെ എനിക്ക് എന്റെ ബ്രദേഴ്സൊക്കെ പോകുമ്പോ സങ്കടമാവും കാരണംച്ചല് അവിടെ ഒരു സുഖല്ലാണ്ടായാല് ആരും നോക്കൂല അപ്പോഴും അവർക്ക് ജോബിൽ തന്നെ
ആ ആഹ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവരുടെ റൂൾ അങ്ങനെയാണ്
ആ അതാ
ഉം
ഇന്ന് ഇപ്പ എന്റെ ബ്രദറ് വിളിച്ചിട്ട നല്ല തലവേദനയും പനിയും വന്നിട്ട് ഡ്യൂട്ടിൽ ഇങ്ങനെ പോയപ്പോ കാണ പാവം തോന്നുന്നു കാരണം നമ്മളൊക്കെ പനിച്ച കഴിഞ്ഞാല് പൊത്ച്ച് മൂടി കടന്നൊറങ്ങും അല്ലെങ്കിൽ രണ്ടു ദിവസം അമ്മള് റെസ്റ്റ് റ്റെടുക്കും പാവം അവര് ടാബ്ലറ്റ് കഴിക്ക ഡ്യൂട്ടിക്ക് കേയറാ
ഉം
എന്തേ സങ്കടായി പോയി കണ്ടപ്പം
ഉം
നമ്മളെ നാട്ടില് ബംഗാളികള് വന്ന എങ്ങനല്ലേ കെ ഓല്
ഒരു ദിവസം ഞങ്ങൾ പഠിക്കുന്ന ടൈമിലിട്ടോ ഫ്രണ്ട്സ ആയിട്ട് ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡ് ഗൾഫിന്ന് വന്നു
ഏഹ്
ഇപ്പൊ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് പോയപ്പോ ഈ റോഡ് സൈഡിൽ ഇണ്ടാവല്ലോ ഇങ്ങനെ അരി അരിക കൊത്തുന്ന ബംഗാളിയളെ അപ്പൊ അവരെ കണ്ടപ്പോ ഇവള് നാവിനൊരു ബെല്ലും ബ്രെക്കുല്ലാണ്ട് ഇവള് പറഞ്ഞ് ഈ അണ്ണാച്ചിയൾ ഇത് മൊത്തം കൊത്തി നശിപ്പിച്ചുന്ന് പറഞ്ഞു ന്നന്റോളെ ഹസ്ബന്റ് ചീത്തർഞ്ഞ് ട്ടി ബി പറണ വേടനെ ഞങ്ങള അവിടെയും പറയാന്ന് പർഞ്ഞിട്ട് ഓര് മറ്റുള്ള സ്ഥല ഇവിടെ വന്ന് പണിട്ക്കുന്നത് അതന്നെ ഇ അതേ പണിയാണ് ഞാനും ചെയ്യുന്നേ
ആഹ്‌ നേരാണത് നമ്മളെ നമ്മക്ക്ന്ന് വെച്ചാ നാട്ടിലുള്ള ആ ഓല് ഗൾഫാര് ആ ഒരു അഭിമാനം
ഉം
ക്ഷാവര് എത്ര ബുദ്ധിമുട്ടുണ്ട്ന്ന് ഞമ്മക്കല്ലേ അറിയൂ അന്യ നാട്ടി പോയി കഴിഞ്ഞാല അവിടെ ഞമ്മളെ നാടിന്റെ മാതിരി അല്ലാല്ലോ
ഉം
ഓരോരുത്തർക്ക് അവനാന്റെ നാടന്നല്ലെ വൽ
ഉം.
ആ ഒരു സുഖം സന്തോഷം ഒന്നു എവിട
ഏടെ പോയാലും കിട്ടൂല ഏഹ എന്റെടുത്ത് ഇങ്ങനെ പറയു കഞ്ഞി വെള്ളാണെ നമ്മളെല്ലാരോടെ ഒരുമിച്ചിരു കഴിക്കുമ്പോ അതിന്റെരു സുഖല്ലോടി എന്ന് പറയും.
ആഹ്‌ സത്യാണ് പിന്നെ നമ്മള് പ്രാരാബ്ദങ്ങൾ ഇതെല്ലാം കാണുമ്പം
ആ പറഞ്ഞാവോ അത് നമ്മള് നമ്മള്. ക്ക് കിട്ടുന്നായിട്ട് ജീവിച്ചാ കൊഴപ്പല്ല മറ്റുള്ളോർത് കാണുമ്പഴാണ് നമ്മക്ക്
അതെ ആഹഹ അയി സത്യ മാ മാ എനക്കല്ലന്ന് വെച്ചാല് ത് അങ്ങനെച്ച കൂടെ വേണം ആല്ല നമ്മടെ കൂടെ നിന്നേനെകി നമ്മളെ മനസ്സിലാക്കി നമ്മള് സ്നേഹിച് നികാന്ന് അതേറ്റു താ അയില് പണോ സൊത്തോ ഒന്നു ഒന്നുല്ല ആ ഒരു സ്നേഹം അതെന്നെ നമ്മക്ക് ഏറ്റവും വലിയൊരു സംഭ
ഞാന്ണ്ട് കൂടെ എന്നുള്ളരു വാക്ക് മതി
അത് മതി ചേലർ പറയൂല പ്രവർത്തിയില കാ ച്ചാലോ അ പക്ഷെ നമ്മളത് ഓരോ വായിനൊന്ന് വീണ് കിട്ടീണെ ആ ഒരു തില്ലേ എന്തെങ്കിലൊക്കെ പറയുമ്പോ ഓ എന്നോടൊന്നൊരു വാ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ന്നുള്ളൊരു ക്ക് ചെല സമയത്തൊക്കെ അങ്ങനെ തൊന്നുമ്പ ആള് ഭയങ്കര കലിപ്പനും ഇതൊക്കെ ആണെങ്കിലും കൂടീട്ട്
കലിപ്പന്റെ കാന്താരിയാ
അതെ അതെ
ദേഷ്യം വന്നാ കണ്ണും മൂക്കൊന്നുല്ല പിന്നെ
ഒന്നുല്ല സത്യം ഞാന എപ്പം ദേഷ്യം പിടിച്ചാലും ഞാൻ എന്തെങ്കും എന്നോടില്ലേ അ ഇവന് ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോ അറിയാണ്ട് എന്തെങ്കും പറഞ്ഞ് ചിര്ച്ചും
ഉം
വേഗം ചിരിച്ചു അപ്പൊ ചിരിക്കുന്നത് ഭയങ്കര ദേഷ്യ പശേ ആൻ ടൊരു ക്യാരക്ടർ അങ്ങനെയാണ് ആ അപ്പ അത് അതാൾക്കാരിയാ. അങ്ങേ പിന്നെ കൊറേ ഞാൻ ഇങ്ങനെ എന്തല്ലോ പറഞ്ഞങ്ങനെ ചിരിപ്പിച്ചു പിന്നെ ആള് തണുക്കു. അന്നേരം എന്നോട് അറിയും ങ്ങളെടേൽ എത്ര ദേഷ്യം പിടിച്ചിട്ടും കാര്യല്ല പിടിച്ച്ക്കാൻ പ അന്നേരായിരിക്കും ഇൻക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്ന് ചിരിപ്പിക്കാൻ തോന്നാ.
ഉം
അങ്ങനെ ആ ഒരു മൈന്റ് കൂളായിപ്പോ ചെല സമയ ത്ത് നമ്മള എന്തായാലും ചെല സമയത്ത് അടിയെല്ലാം കിട്ടും
ഹ ഹ ഹ
ഹെ ആഹ്‌ കാരണം അത്രയും ടെൻഷനും താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാന്ന സമയത്ത് ഇങ്ങനെ ദേഷ്യം അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മള് പോയി കഴിഞ്ഞാല് എങ്ങനെ എന്തെ. പറഞ്ഞാല് അവ് ആൾക്ക് ഇഷ്ടപ്പെടൂല ന്നോട് പറിം തെ ക്കെ മൈന്റ് ഒക്കെ അല്ലട്ടോന്ന് പറിം പക്ഷെ ഞാനത് കാര്യാക്ക്‌ണില്ല വാ വൊരടി അപ്പൊ ഓൻന്നോടോയിക്ക്യ ങ്ങനെ പറിം ഇച്ചോ ഞാൻ ഇങ്ങനെ പറഞ്ഞ അദ്യേ പറഞ്ഞ്ക്ക് ചെറിയരുത് ചെറിയരുത് ന്ന് ആത് ട്ടിയെപ്പോ സന്തോഷാന്ന് ക്ക്‌ അവര ന്നൊന്നര അടിയൊകെക്കും ൻക് കിട്ടാ ആഹ് ങ്ങളെ ഒരടി ട്ട് പിന്നെ ആ ഒരു കാരണത്താല് പെണങ്ങിയിരിക്കും അങ്ങനെ ആ പെണ ക്കമാരന്ന് എന്താ ണ്ച്ചാ അന്നേരം പൊർത്ത് പോവാ അങ്ങനെ എന്തെങ്കിലും പഷേ അന്നേരംഞ്ഞോടറിം ഇങ്ങളെ വെളയിക്ക് മനസ്സിലായിക്കി തൊക്കെ പൊറത്ത് പോവാള്ള ഐഡിയാസാണ്
അങ്ങനെ എത്ര അടിട്ടീക്ക് അ തി വാ കിട്ടീക്ക്‌ല്ല ന്ന് ഞാൻ ആ ചോദിച്ചു വാങ്ങുന്നറഞ്ഞ അവസ്തേല
മ്മോ ളേയ്ക്കിറ്റ് ഓൻ കൊടുത്തക്കില്ലെങ്കില് ഓളിങ്ങ് ത്താ ത്താ ന്ന് പറഞ് പിടിച്ച് വാങ്ങും
പിന്നെ പുറകെ നടന്ന് വാങ്ങിക്കും
ഉം ഇന്ന് കിട്ടീക്കില്ലാലോ ത ത്താ ന്ന് വാങ്ങും ന്നറിയ അങ്ങനരു
ഞമ്മക്ക്‌ ത് അടിം പിടിയൊന്നുല്ല പഷേ നശി പ്പിക്കും സാധനങ്ങൾ എന്താ മുന്നിൽ കണ്ടോ അതെട്ത്ത് എറിഞ്ഞ് നശി
ആഹ് അതൊക്കെ ഇവടിം ണ്ട് എത്ര ഫോണെല്ലാം പോയതാ ഷേ പിന്നേം വാങ്ങിചെരും ഞ ഞായില്ലേ ആഹ് അത് ഞാൻ പറയു ഫോണെർഞ്ഞ്ല്ലെ ക്ക്‌ ല്ലെ നല്ലെ വാങ്ങിറ്റോറിം
അ
ഞാ എറിഞ്ഞോട്ടിച്ചാറിം ഞായിങ്ങനെ എപ്പൊവും വിചാരിക്കും എന്റെ ഫോണൊന്നു മാ റ്റണം മാറ്റണം അപ്പൊ ഇതത് ഏതായാലും പൊട്ടീലെ ഇനിയീലും ന നല്ലത് വാങ്ങിത്തന്നാ മതി റിം
അവരെന്നെ എറിയാനും അവരെന്നെ വാങ്ങിക്ക്യാനും ആഹ് ശരിയെന്നാ